ഹലോ.
ആ കേൾക്കണ്ടാ?
ഓ കേക്കുന്നുണ്ട്.
എന്തൊക്കെ വിശേഷം സുഖല്ലേ?
ഓ സുഖാണ്.
പോണു മഴക്കെണ്ടോ.
ആ മഴ പെയ്യണില്ല എന്നാലും ഒരു. മൂടിക്കെട്ടിയ ഒരവസ്ഥയാണ്.
ഉം ഇവിടെയൊക്കെ അങ്ങനതന്നെണ് ഒരു ഇരുട്ടായി ഇങ്ങനെ നിക്കണണ്ട് ഒരു പെയ്യാനുള്ള ഒരു കോളൊക്കെ കാണണുണ്ട്.
അ ആ.
ചായൊക്കെ കുടിച്ചോ?
ചായ കുടി കഴിഞ്ഞില്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ.
എ സ്പെഷ്യല ഒന്നും എന്താണ്ടാക്കി?
സ്പെഷ്യലൊന്നുല്ല പുട്ടും കറിയും തന്നെള്ളു.
ന്താ കറി ഇണ്ടാക്കി?
പുട്ടും ചെറവയറ് കറി.
ഉം ഞാനിന്ന് പുട്ട ഉണ്ടാക്കിയത് പുട്ടും കടലക്കറിം. കടലക്കറിം പുട്ടന്നൊക്കെ പറയാനുള്ള കോമ്പിനേഷനേ ഉള്ളൂ കഴിക്കാൻ വലിയതൊന്നും ഉണ്ടാവില്ല. കടലക്കറി ചിക്കൻ കറി. പുട്ടിക്കിക്കെ ചേരല്ലേ കടലക്കറി ഇങ്ങനെ പറയാൻന്നല്ലാതാ. വല്യരൊ ടേസ്റ്റൊന്നും തോന്നൂല ആ മീൻ കറി അത് ശെരി. ആഹ് ബാക്കിണ്ട് നല്ലരസ അപ്പൊന്ന് മീകറി ബാ ആഹ് മീൻ കറി അല്ലെങ്കി നമ്മള ഒരു ദിവസ വെച്ച് പിറ്റേന്ന് കൂട്ടുമ്പോള ടേസ്റ്റ് കുമ്പളങ്ങകറിയൊക്കെങ്ങനെ തന്നെ ആ.
ആഹ് അയിന് ഇപ്പത്തെ മീനാണ് രസവും ഇല്ല കറി വെക്കാന്നെള്ളു.
ഉം അയിലക്കറി ഉണ്ടായിരുന്നു പക്ഷെ അപ്പ ഞാൻ കടല ക്ക ഉണ്ടായപ്പോ പിന്നെ ഞാൻ കൂട്ടില്ല ഇന്നലത്തെ ഇലക്കറി ബാക്കി ഇണ്ടായിരുന്നു പിന്ന അതാണ് ഇടുത്തച്ച പിന്നെ. അത് പിന്നെ ചൂടാക്കാൻ നിക്കണ്ടേ രും. അയ്മക്ക് നോക്കീല ഞാന് ആട്ടപ്പൊടിയോണ്ടപുട്ട് ചുട്ടത് അരിപ്പൊടിയേയ്ട്ടല്ല.
ആ ഞാൻന്ന് മൂടേരിയോണ്ടാ ചുട്ടേ.
ആണോ എങ്ങനെന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതോ പൊടിപ്പിച്ച-
ആഹ് മിക്സിയില് അത് തലേന്ന് വെള്ളത്തിലിട്ട്.
ആ എന്നിട്ട് ഒന്ന് കറക്കൂലെ.
ആ തലേന്ന് വെള്ളത്തി ഇന്നലെ വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ ഊറ്റി വെച്ചൊരു അര മണിക്ക്- ക്കൂറ് കഴിഞ്ഞ് പിന്ന മി- സിലിട്ടടിച്ച് അപ്പം നല്ല ആ ആ
ന്നിട്ട് ഓവർ-
ഇപ്പൊ മൂടേരിന്റെ പുട്ട് ഇല്ല നല്ല സോഫ്റ്റ് ആ നല്ല രസംണ്ട് തിന്നാന്
മ്ആ
അപ്പോ മോളെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ഓള് നല്ല വർ കാണ് സ്കൂള് എന്തൊക്കൊ വർക്ക് കൊടുത്തൂന്ന് പറഞ്ഞിട്ട് ഒട്ടിക്കെ എയ്തെ ആറാം ക്ലാസ്സിലാണ്
ഇപ്പൊ കുട്ടേക്ക് അതെന്നെ ഒഴിവുണ്ടെങ്കിലും ഒക്കെ അതെന്നെ
ആ എന്തൊക്കോ വെട്ടി ഒട്ടിക്കും എഴുതണു പോസ്റ്റർ ഇണ്ടാക്കാണ്ട് കൊറെ എയ്താണ്ട് പറഞ്ഞിട്ട് ഓളെ ഇങ്ങിടെ കിട്ടലില്ല ചായ കുടിക്കാന് അപൊ പിന്നെ ഓള് വരട്ടേച്ചിട്ട് കാത്ത്ക്കാ
അപൊ എത്രാള്ണ്ട്
ഏ ഇൻക്ക് രണ്ടാളൊള്ളു
ഉം മോളും മോനുണ്ടോ
ആഹ ഒരു മോനും ഒരു മോളാള്ളേ
മൂത്തത് മോളാ
അല്ല മൂത്തത് മോനാ രണ്ടാമത്തതാ മോള് മോന് പത്താം ക്ലാസ്സിലാ
പോയോ
ഓ
സ്പെഷ്യൽ ക്ലാസ്സൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ട്യൂഷനൊക്കെ
സ്കൂളന്നെണ്ട് മോർണിംഗ് ക്ലാസ്
ആ പിന്നെ വിട്ടാലും പിന്ന ട്യൂഷനാ യിട്ട് അങ്ങനെ ചെലപ്പോ വിട്ടാലും ക്ലാസ് എടുക്കുവല്ലോ കുറച്ചു നേരം
പത്താം ക്ലാസ്സിൽ നല്ല നല്ല സ്കൂളാണ് നല്ല സ്കൂളിൽ തന്നെ നല്ലോണം ഇത് ണ്ട് അതുകൊണ്ട് പിന്നെ ട്യൂഷൻ ചേർത്താനൊന്നും നേരല്ല്യ
ആഹ് അല്ല അങ്ങനെ ഇണ്ടെങ്കി അത് മതി കുട്ട്യക്ക് ബുദ്ധിമുട്ടാണ്ണെല്ലാം കൂടെ ആവുമ്പോളേ
ആഹ് എല്ലാകൂടാമ്പോ ഓല്ക്ക്ഏതാ പഠിക്കണ്ടന്ന് ഒരു ഐഡിയണ്ടാവല്ലോ ഒക്കെ പഠിക്കും ഒക്കെ പഠിക്ക ക്കൊ ഒന്നന്നെയാണല്ലോ
ആ പ അല്ല പഠിക്കണ കുട്ടികളാകുമ്പോ പിന്നെ സ്കൂള്ന്ന് ഓവർ ക്ലാസ്ട്ടുമ്പോ അതന്നെ മതി അല്ലാത്ത എല്ലാം കൂടെ ആമ്പോ കുട്ടികക് എല്ലാം കൂടെഴ്തലും പഠിക്കും ക്കലും ബുദ്ധിമുട്ടാവും അതന്നെയാണേലും പിന്നെ എന്നാലും രണ്ടുടത്തക്ക് രണ്ട ആഹ
വേണം കംപ്ലീറ്റ് ആ സ്കൂള്ത്തെ കംപ്ലീ ഒക്കെ ഇവല് പിന്നെ ക്കെ എ്താനേ നേരം ഉണ്ടാവുള്ളു പഠിക്കാൻ നേര ഇണ്ടാവൂല
ആ
അപ്പൊ ഓ ഓൻ തന്നെ പറഞ്ഞ എനിക്ക് ട്യൂഷനൊന്നും വേണ്ടാന്ന് എനിക്ക് ആവൂല മോക്ക കൂടി കൊണ്ടടുക്കാനാവൂല ഒക്ക ഒന്നല്ലേ പഠിക്കണ പിന്നെ സ്കൂൾ പിന്നെ നല്ല ക്ലാസാ പിന്നെ പരീക്ഷക്ക് എല്ലാ ടൈമിനും പരീക്ഷ നടത്തണ്ട് പരീക്ഷന്റെ അതിനനുസരിച്ച് ക്ലാസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും ക്കണ് ണ്ട്ന്നക്കെ പറഞ്ഞു
ക്കാമ്പോ മതിയല്ലോ
ആ അപ്പം പേട്യാണ് എന്നാലും പറ ഇന്നെ പ്രതീക്ഷിക്കേണ്ട ട്ടോ എന്നെ പ്രതീക്ഷിക്കേണ്ടട്ടോ എന്നാ പറയലന്നെ ഞാൻ പറയ
പ്ളും പോസിറ്റീവായിട്ട് ചിന്തിക്ക ക്കണം
ഹ് ഹ ഇപ്പളെ ഇയ്യ് ഇങ്ങനെ പറഞ്ഞടന്നാലെന്താ പ തൊടങ്ങിട്ടല്ലേള്ളൂ ഈ ഇപ്പളേ വേജാറായി കളി ല്ലേ അക്ക കിട്ടിക്കോളും പുഷാറാവും ഞാൻ പറയിലാണ് ഞാന പ്പോളും പറയും ഈ ഫുുള്ള് എ പ്ലസ് തന്നെ പ്രതീക്ഷിക്കണം എന്നാലേ ഒന്ന് പോയാലും പ്രശ്നല്ല വിചാരിച്ച് നിക്കണ പോലത്തിലാവണം പിന്നെ ഇത് ഞാൻ അപ്പൊ ഇന്നോട് പറീലെ ഞാന് ഫുള്ള്ങ്ങനെ പ്രതീക്ഷിഞ്ഞിട്ട് കിട്ടാഞ്ഞാൽ ഞാൻ വെറ്തെ ടെൻഷനടിക്കേണ്ടേ അയിനുന്നല്ലേ ആദ്യം കിട്ടൂലാന്നാണ്ട് വിചാരിച്ചാ മതിയല്ലോ അങ്ങനെ പറയാ അപ്പൊ ഞാൻ പറയാ അത് പറയര്ത് അത് കിട്ടൂലാന്ന് വിചാരിച്ച് നിന്നാ പിന്നെ
ലിങ്ങനെന്ന് ആഹ് എപ്പളോര് പോസിറ്റീവ് എനർജീല്ങ്ങനെ നിക്കണം അല്ലേഞ്ഞാ ഞമ്മക്ക് ഇങ്ങനെ ടെൻഷനായൊണ്ട്ക്കും പിന്നെ അത് വര്നോട്ത്തെച്ച് കാണാന്ന്ള്ളോര് ധൈര്യത്തിലാണ്ട് നേരിണ്ടെന്നെ അതെന്താ എത്താ അത്പ്പോല് എക്സാമെഴ്ത്ണതല്ലേ ഹേ ഓലെ സാധാ എക്സ് പ്രേമം ഇുള്ള രീതിയിൽ എടുത്താൽ എക്സാമെഴ്ത്ണ രീതീല് ഇട്ത്താ മതി അത് എസ്എൽസേച്ചിട്ട് ഒര് പ്രത്യേകതാ കൊടുക്കഴിഞ്ഞാ മതി നമ്മള് സാധാ എക്സാമിലൊക്കെ മാർക്ക്ക്കണ്ടാവല്ല്ലേ അത്യാവശ്യം കൊഴപ്പല്ലാത്ത മാർക്കൊക്കെള്ള ആള്ക്കാരാണെ പിന്നെ കൊഴ പ്പോന്നുണ്ടാവൂലാ
ആഹ് പഠിക്ക്യാനൊക്കെ ഓന്ക്ക് കഴിവ്ണ്ട് പക്ഷെ ഓന്ങ്ങെട്ട് കയ്യൂല കയ്യൂലാ ആഹ് ഓന്ക്ക് കയ്യൂലാന്ന്ങ്ങെട്ട് തോന്നാണ് നല്ല ക്കാ ആഹ് ഓൻ കുത്തിര്ന്നാലൊക്കെ പഠിക്ക്യും ആഹ്
എ പ്ലസ് പ്രതീക്ഷിച്ച്ങ്ങനെ ഇരിക്കാണെങ്കി അത് ഒന്നായിറ്റ് ഞാൻ മാങ്ങാൻ കയ്യൂല കയ്യൂലാന്ന് കുട്ട്യേള് ആദ്യം തന്നെ പറ്യാണ് ഇന്നാ വാങ്ങീലെങ്കി അവരെ ചീത്തറേണ്ടാച്ച് ത്തതാണ് ആഹ് ഫുള്ള് കിട്ടീലാറിമ്പോ ചീ ത്തറിം അതാണ് ഒന്നാമത്തെ കുട്ട്യേളെ പ്രശ്നം
ആഹ് ഞാൻ പറിം അന്ക്ക് കയ്യ്ണത് വാങ്യാ മതി ഇന്നാലും ഇയ്യ് പറയര്ത് ഇൻക്ക് കയ്യൂലാന്ന്യ്യ് പറയര്ത് അൻക്കാവ്ണതും കയ്യ്ണത് വാങ്ങ്യ അന്നാരും ചീത്ത പറയൊന്നുല്ല ഇന്നാലും ഇയ്യ് അന്റൊരു പ്രതീക്ഷ വേണെനിക്ക് കയ്യും ഇൻക്കി ഫുള്ള് ഞാൻ വാങ്ങണം ഞാൻ വാങ്ങുന്ന്ള്ളേ അങ്ങനെന്നെ ചിന്തി പക്ഷെ ഞങ്ങളിവ്ട്ന്നാ തല്ലും കൊല്ലൊന്നും ചെയ്യൊന്നും ഇല്ല്യ മോനെന്നൊക്കെ പറയു ഓനോട്‌ പക്ഷെ
ഉംഉം
ഓന് ഓൻങ്ങനെ പറയല് കയ്യൂലമ്മാ ഇൻക്കി കയ്യൂ ഓൻ കൊറെക്കെ പഠിക്ക്യുട്ടോ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊഴങ്ങിമ്മാ ഇനോടാവുല
ഞാൻ പറഞ്ഞ് എന്തോര് കഥെ മോനെ ഇയ്യ് തൊടങ്ങീട്ടോള്ളൂ ഇങ്ങനെ മടിട്ട്യാലെങ്ങനെ പിന്നൊന്ക്ക് ഒന്നാമത് ഓന്ക്ക് കുത്തീര്ന്ന് പഠിക്കാ ഓനെ കൊണ്ട് കയ്യൂല്ല
ഉം അല്ല അതല്ലെങ്കിലും ആൺകുട്ട്യേളെ പെൺകുട്ട്യേള് പെൺകു ട്ട്യേളെ മാതിരി അങ്ങനെങ്ങട്ട് ഇരിക്കൂല അതെല്ലാ ആൺകുട്ട്യേളും അങ്ങനെതന്നെ പെൺകുട്ട്യേക്കാണെ ഈ ബുസ്തകം കാണാ പാഠം പഠിക്കണങ്ങട്ട് ഇര്ന്ന് ട്ട്
ആഹ് ഞാനിങ്ങനെ ഓന്റ കൂടെ കുത്തിര്ന്ന് ഞാന്ങ്ങനെ വയളറിം പോലെ പറഞ്ഞോട്ക്കണം ഇന്നാല് ഉഷാറ കേട്ടാ മതിയല്ലോ ഓന്ക്ക് അപ്പൊ മൊബൈല് കൊടുത്താലവും എടങ്ങേറാണ് അയിന്റെടേക്കൂടെ ഞാനെയ്ലേലോങ്ങട് നീങ്ങുമ്പോത്തിനും വേറെന്തെങ്കിലും കണ്ടാളും മറ്റ് ഞാനെര്ത്ത് നിക്കാണെങ്കിൽ അയ്ല് ആഹ് എന്തെങ്കിലും പിന്നെ സൈലം ക്ലാസോ അല്ലെങ്കിൽ എജു പോർട്ടിന്റെ എന്തെങ്കിലോക്കെ കണ്ട് അത് കേട്ട് ഓനൊക്കെ പരീക്ഷക്ക് സംഭവം ഈ ഏഴ് ഒമ്പത് വരെ പരീക്ഷ പോയത് ഇത് ബുക്ക്ട്ത്ത് നോക്കേല്ല ഫുള്ള് സൈലം ക്ലാസ്സോ അല്ലെങ്കിൽ വേറെതെങ്കിലും യൂട്യൂബിലോവ്ടെ നോക്കി അത് കേട്ടാ ആ കേട്ട മെമ്മറി പവറിനന്സരിച്ചാ അവൻ പരീക്ഷ എഴ്താ
ഞാൻ പറ്യാ അനക്ക് ഇത്രക്ക് കഴിവ്ണ്ടെങ്കില് മോനെ ഈ കഴിവ് വെച്ചിട്ട് പരീക്ഷ എഴ്ത്യാ പോരെ പരീക്ഷന്റെ സമ യം നോക്കീട്ട് കേക്കാൻ ഇതിന് മുന്നേ കേട്ട് പഠിച്ച് കൊറച്ചൊക്കെ തലേകേറ്റിച്ചൂടെന്ന് ചോയിക്കും ഞാന്
ഉം അതയിന് ചെലെ കുട്ട്യേക്ക് ആ ടൈമിലൊന്ന്ങ്ങട് ഉം ആ ടൈമിലൊന്നാണ്ട് നോക്കി പോയാലും ചേലോല്ക്ക് എഴ്താൻ കയ്യും ഞമ്മളീ പെൺ കുട്ട്യേളാണെ ഫുള്ള് കാണാപാടമ്മക്ക് ചോമ പിന്നെ മുന്നിന്നെണീച്ചാതെ ഇരിക്ക ഒന്നാണ് നോക്കി ആഹ് കിട്ടൂല ഇബനും ഒന്നാണ് നോക്കി എന്റാങ്ങളെ ക്കങ്ങനാരുന്നു എസ് എൽ സി പരീക്ഷ ഓടി ക്രിക്കറ്റ് കടിച്ചാൻ പോകും പറഞ്ഞാ കേക്കൂലാരുന്നു എന്നിട്ട് ആ പുസ്തകമായിട്ട് ഫുള്ള് എ പ്ലസ് വാങ്ങിട്ട് വരും ഉ പഠിക്കുന്നല്ല ആ പോണ നേരത്തൊന്ന് നോക്കിട്ട് അങ്ങനങ്ങട് പോവും പിള്ളേര് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇരുന്നു എത്ര പറഞ്ഞാലും നാല് ഏ പ്ലസേ
അല്ല എന്നാലും വേണ്ടില്ല അങ്ങനെ കിട്ടുകാണെങ്കില് അയ് ചെലെ മക്കള ഓരോരോ കഴിവാണ് കേട്ട് പഠിക്കലും കണ്ടു പഠിക്കലും തൊട്ട് തൊട്ട് പഠിക്കലൊക്കെണ്ടല്ലോ ഇപ്പത്തെ ഇത് അതിന്റെ ഉം പക്ഷെ മോളയിനും വേണ്ടി പഠിച്ചാലെ ഓക്ക് കിട്ടുള്ളൂ കേട്ട് പഠിച ഓളന്നെ സ്വന്തം ഞാങ്ങനെ പറഞ്ഞ കൊടുത്താ പറ മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ അവള് പറയും ഞാൻ പഠിച്ചോള ങ്ങള് പോയ്ക്കോളി പറയും. പിന്നെ ഓളന്നെ ഠിച ഓള തിന്അനുസരിച്ച് ട്രിക്ക് അനുസരിച്ച് ഓള് പഠിച്ചു പിന്നെ ടീച്ചറും കുട്ടി അതിൽ ഓളിങ്ങനെ ഒരാൾക്ക് പറഞ്ഞ് കൊടുത്ത് പറഞ്ഞ് കൊടുത്താ ആക്ണ മതിരി പഠിച്ചിട്ടാ ഓള് മനസ്സിലാക്കിട്ക്കാ.
ആഹ്
ഓ ഓരോ രീതി രണ്ടാള രീതി രണ്ട്.
അത് ഓരോ ആ അതന്നെ അവർക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവോലോ? അതിനനുസരിച്ച് അങ്ങനെ ഞ്ഞാ മതി പക്ഷെ എങ്ങനെട്ട് ഒഴ പ്പാൻ പോകാനായിക്കരുതെന്നു ള്ളു. നമ്മള് കൂടുതൽ കടിഞ്ഞാ ടിച്ച കുട്ടിയൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ത്തിരു ഫ്രീഡം ഒക്കെ കൊടുക്കും വേണം. അങ്ങനെ അയച്ച് വിടും ചെയ്യരുത്. രണ്ടിന്റെറെയും കൂടി ഒരു നടക്കിങ്ങനെനിർ. ത അത്രേ പറ്റുള്ളുഇപ്പം. പിന്നെന്താ ഹസ്ബന്റൊക്കെന്തെയ്ണു. ഹസ്ബന്റൊക്കെ എൻന്തെയ് ണു ന്ന് യ്യ്ക്ക.
ഓല് ഓല് പെയിന്റ് പണിക്ക് പോയതാ.
ഉം ചായകുടീം കഴിഞ്ഞ് പോയോ?
ആഹഓര് രാവിലെ ഏഴേമുക്കാല് ആകുമ്പോത്തിന് പോകും. അങ്ങനെ പോയി വേഗം ചായ ണ്ടാക്കല ചായപ്പണി കഴിഞ്ഞാ പിന്നൊര്. കൊറച്ച് നേരൊക്കെ ഫ്രീയാണ്. ഇനി മൂന്നര നാല് മണിയൊക്കെ ആവുംവിടെത്താൻ.
ചോറ് വന്നിട്ട് ക ചോറ് കഴിക്കുവന്നാ അ ചോറ് കഴിച്ചാവര്.
അല്ല ചോറ് വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്ന്. പിന്നെ കുളിയും കാര്യൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബ് ആവുമ്പോത്തിന്ന് ചോറ് തിന്നത്. പിന്നെ അടുക്കളേന്നിങ്ങോട്ട് പോരും.
ഉം ഇന്റെ ഹസ്ബന്റ് ഇതേപോലെ അറേ മുക്കാല് ആകുമ്പോത്തിന് പോവും. ചായ ചായ നാർത്തവണം. ആറെ മുക്കാലിന് പോണം അപ്പൊ ചായേം, കടിം കുടിക്കുംപിന്നാ ഫ്ലാസ്കില് കൊണ്ടോവും പത്തണിക്ക്ഉള്ളത്. കടിം, കൊണ്ടോ വും ഉച്ചക്ക് ചോറ്തിന്നാൻ വരും. അത് ഫർണിച്ചറ് കടേലാ ഷോപ്പ്ലാ
കാൽ ചായ ഇവടുന്ന് അതേപോലെ ഫ്ലാസ്ക്കില് കൊണ്ടോവും ചായ മാത്രം കൊണ്ടോകും. കടി അവിടുന്ന് ഞാൻ വങ്ങിക്കോളാ അറിം
ഉം ഇത് പിന്നെ ആദ്യക്കെ കടി വാങ്ങിക്കലിരുന്നു അപ്പ എണ്ണ പലാ രായിട്ട് സൈക്കിള്മ്മേ ഒരാൾ ചായയും പലാരായിട്ട് വരും. അങ്ങനെ എണ്ണ ക്കടി ദിവസോം തിന്നണ്ടല്ലോ. അന്നാ പിന്നെ ചായെയും, കടി ഞാൻ രാവിലത്തെ കടിന്നെ വെച്ച് കൊടുക്കും. പാത്രത്തില് പിന്നെ ഉച്ചക്ക് ചോറുണ്ണാൻ വരും.
ഇവിടുന്ന് പിന്ന ചായ കുടിച്ച് പോവലാണ്. ന്നും അതുകൊണ്ട് പിന്നെ പിന്നീടെ ന്നോട് പറിം കൂടെഉള്ളോലക്കെ കൂടെല്ലോ ല് അങ്ങനെ കൊണ്ടുവരാൻ കയ്യാത്തോലാണ് അതുകൊണ്ട് പിന്നെ ഞാൻ മാത്രം കൊണ്ടു പോയിട്ട് കാര്യല്ല പറയും
ഉം
അപ്പം പിന്നെ ക ചായ മാത്രം കൊണ്ടോവും ചാ ഹോട്ടല് ചായ വാങ്ങണ്ടല്ലോ ഇത് മതിയല്ലോ പറഞ്ഞിട്ട്. ഓലെന്തോ പുട്ടോ, ചോറോ പന്ത്ര മണി ആകുമ്പോ ചോറോ പു അങ്ങനെ എന്തെങ്കിലും ഹോട്ടലി നിന്ന് വാങ്ങിതിന്നു.
ഉം എന്നാ ആയിക്കോട്ടെട്ടോ ആ ശരി.